ഹലോ കേക്ക്ന്നുണ്ടോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്താ എന്താ വിശേഷങ്ങളൊക്കെ കൊള്ളാം അടിപൊളി.
നല്ല വിശേഷം ആഹ് പിന്നെ യാത്രയെക്കെ പോന്നളാന്നോ?
യാത്രയെക്കെ ഏത് യാത്ര വെക്കേഷൻ ടൈമിലൊക്കെ പോയാര്ന്നു. വെ കൂ ഫാമില്യായിട്ട് പോയാര്ന്ന്
ഉം ഉം ഉം ദൂരെക്കെ പോവോ?
ഒരുപാട് ദൂരൊന്നും പോവത്തില്ല നമ്മടെ
വൺ ഡേ ട്രിപ്പ് വൺ ഡേ ട്രിപ്പായിട്ട് പോവും.
ഡെ ട്രിപ്പായിട്ട് പോവും അതെ.
ആഹ് ആഹ് രാവിലെ പോയി വൈകിട്ട് വെരും. നമ്മളു അങ്ങനെ
വെരാ അങ്ങനെണ്.
ആഹ് പിന്നെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കി അവർക്ക് പാർക്കൊക്കെ പോവുന്നെ ഭയങ്കര ഇഷ്ടമാണ്
ആഹ് അതെ അതെ അതെ പാർക്കിൽ പോവുന്നതാ ഇഷ്ടം ഇതിരി പുള്ളാരെ ഇച്ചിരി വല്യ പുള്ളോരായെങ്കിലല്ലേ അല്ലാതെ ഉള്ള സ്ഥലമൊക്കെ ഇഷ്ടപ്പെടു കൊച് പിള്ളാർക്ക് എപ്പഴും പാർക്കല്ലേ
ആഹ് അവർക്ക് ഇഷ്ടം അവര് കുഞ്ഞ പിള്ളോരെയും കൊണ്ട് പാർക്കിലോട്ട് പോയാലോ അവരിങ്ങോട്ട് ഇറങ്ങ പിന്നെ വര ത്തുല്ല അങ്ങനെരു ഗുണമുണ്ട് ആഹ് ടൈമൊക്കെ എല്ലാത്തിനും ശരിക്കെ അയ്നാത്തെ ല്ലാം കളിച്ച് അവര് പതിവായേ വരുത്തോളു നമ്മള് നമ്മള് യ്യാ ആഹ് ഓഹ് ഞാനാണെങ്കി അയിന്റെ അവിടെക്കെ ഓടിക്കെ നടക്കും
പക്ഷെ പക്ഷെങ്കിൽ അവരോടെ അല്ല അവരെ ന അവിടെ പിന്നെ ഇത്ര വെയിറ്റ് ഉള്ളവരെ കെയറാവുള്ളന്ന്
അല്ല കു കു ആഹ് കുഞ്ഞുങ്ങളുടെ ഗെയിമിനകത്ത് വലിയവര് കയറാൻ സമ്മതിക്കത്തില്ല
കേറാൻ സമ്മക്കത്തില്ല, നമ്മള ചുമ്മാ അവിടെ നോക്കിയിരിക്കണം.
ഞങ്ങളിപ്പോ അടുത്ത സമയത്തൊരു ട്രിപ്പ് പോയരുന്നു. എന്റെ കസിൻസും, മക്കളും എല്ലാരും കൂടെ വന്നു. ഒരു കൊച്ചു പിള്ളേരുണ്ട് ഇവരേയും കൊണ്ട് പാർക്കിൽ പോയി ഒരു വിധത്തിൽ വീട്ടിലോട്ട് വരത്തില്ല, പാർക്കിനകത്തിന്ന്. പിന്നെ കഷ്ടപ്പെട്ട് പിന്നെ അവസാനം ബീച്ചിൽ കൊണ്ടു പൊക എന്ന് പറഞ്ഞു. ബീച്ചിൽ ചെന്നപ്പോ അതിന്റെ അതിനെക്കാൾ ബീച്ചിൽ ചെന്നാലും നിർത്തില്ല. പിളാർക്ക് ബീച്ചും പാർക്കുവാ ഇഷ്ടം.
പിന്നെ സൂവിലൊക്കെ ഒന്ന് പോയി, ആ സൂവിലൊക്കെ പോയാൽ അവർക്ക് ഇഷ്ടമാണ്. നമ്മുക്ക് നടന്ന് നടന്ന ആഹ് നമ്മുക്ക് നടക്കണ്ട. ആഹ് ട്രിവാൻഡ്രംസൂല്ലാ പോയത്, ഒരു ഒരുപാട് നടക്കണം. പണ്ട് പോന്നതിൻ്റെ അത്രയും രസം ഇല്ല ഇപ്പ പണ്ടൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ണ്ടായിരുന്നു. ആ ആ ഒന്നും കൊറേന്നും ഇല്ല.
മറ്റേ ലയണക്കെ മറ്റേ ലയണക്കെ മറ്റേ വയസ് ചെന്നും പോയി ഇല്ലയോ?.
ആഹ് വയസ്സന്നു പോയി അതുമല്ല അത് ക്ഷീണിച്ച് ഒരു ഉഷാറില്ല.
ഉഷാറില്ല ആണാണ്.
ആഹ് കാട്ടിലെ രാജവല്ലായിരുന്നോ പണ്ട്. ഇപ്പൊ കണ്ടായോ ആഹ് ആ വയസായി പോയി. പണ്ട് ഞാന് പണ്ട് ഒന്ന് ഞാൻ പോയപ്പോ ജിറാഫൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആഹ് ആഹ് ഇപ്പ ഇല്ല ഇപ്പോഴും നല്ല ഞാൻ എന്റെ സ്നാ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്.
ഇപ്പൊ മറ്റേ ഇതുണ്ട് മറ്റേ പിന്നല്ല കാട്ടുപത്തോ കാട്ടുപോത്തല്ലല്ലോ മറ്റേ ഈ ഇല്ലം. പിന്നെ റൈനോ സംഭവം റൈനോയോ റൈനും ഇല്ല അവിടെ
ആഹ് റൈനറുണ്ട് ആ അതുണ്ട് അതുണ്ട് ഉം പിന്നെ അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് ആഹ്
ബട്ടർഫ്ലൈയ് പാർക്ക് ബട്ടർഫ്ലൈയ് പാർക്കില് പക്ഷെ ബട്ടർഫ്ലൈയ് കൊറവാ. ബട്ടർഫ്ലൈയ് ഉണ്ടായിരുന്നോ പോയപ്പം.
കൊറച്ചൊക്കെ ഉണ്ട്.
ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് പോയപ്പം ഇല്ലായിരുന്നു, ബട്ടർഫ്ലൈയെ കാണാനില്ല.
ആനോ നമ്മള് ചെന്നപ്പോ പല സൈസിലെ ഒണ്ട്. പിന്നെ അത് കഴിഞ്ഞാ - അകത്ത് കേറുന്നോക്കെ ഒരു രസമാണ് ബട്ടർഫ്ലൈയ് പാർക്കിന്റെ
ആഹ് അത് ആഹ് അതിന്റെയാത്ത് മറ്റേ വെള്ളം പോലത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ കൊള്ളാം കാണാൻ കൊള്ളാം പക്ഷേ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് എഴുതി വച്ച് പക്ഷെ ബട്ടർഫ്ലൈയിനെ അങ്ങനെ കാണാൻ കിട്ടിയില്ല.
ആഹ് കൊറച്ച് അങ്ങും ഇങ്ങൊക്കെ ഓടി നടക്കുന്നു.
നമ്മള് ഒക്കെ വിചാരിക്കുന്നു മറ്റേ വെറൈറ്റി ബട്ടർ ഫ്ലെയിസ് ഒക്കെ കാണുമെന്നും പറഞ്ഞാ ഇരുന്നത് ആഹ് പക്ഷെ അതിനെ കാട്ടിലും നമ്മുടെ അയ്യത്തൂടെ പോകുന്ന് പോന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ളത്. ആഹ്
ഈ ഓണ സമയൊക്കെ ആവുമ്പഴേ നല്ല തുമ്പികളും അങ്ങനെയൊക്കെ വരുന്നെ കണ്ടിട്ടുണ്ട് ആ ബട്ടർഫ്ലൈയും തുമ്പിയു എല്ലാം ഓണ സമയം ആവുമ്പോ വരും.
ഗ്രീൻ കളറിലെ ബട്ടർഫ്ലൈ ഒണ്ടല്ലോ, ഗ്രീൻ കളർ കണ്ടിട്ടുണ്ടോ?
നമ്മുടെ ഏരിയില് അങ്ങോട്ടു ബട്ടർഫ്ലൈ ഒന്നും കാണാറില്ല. പണ്ട് എന്റെ വീട്ടിലൊക്കെ ചെന്നാൽ കാണൻ പറ്റും രുന്നു അങ്ങനെ ബട്ടർഫ്ലൈകൾ അധികം ഇല്ല ഇപ്പൊ
ഇതില് പിന്നെ ഗ്രീൻ കളറിലെ പോന്നൊണ്ടാരുന്നു ഒരു ദിവസം കളറിപോകുന്നുണ്ടായിരുന്നു ഒരുപ്പം ആ
ങ്ങളൊക്കെ ഒണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊറേശ്ശേ വരും
ആഹ് ഇവിടെ ഒരു നാട്ടും പ്രദേശമാണ്
ആഹ് ആഹ് അപ്പഴ് -
അതുകൊണ്ട്-
ആഹ് ആഹ് ആഹ് രസമാണ് എല്ലാം ആഹ് പിന്നെ - കൃഷികളെ റംമ്പൂട്ടാനൊക്കെ ഒണ്ടോ
റമ്പുട്ടാനൊന്നും ഇതില് ഇല്ല
ഓഹ് നമുക്ക് റംബൂട്ടാനൊക്കെ ഒണ്ട് നെറയെ പൂത്ത് നിക്കുന്നു
അതെയോ ആഹ് ആഹ് ഏതാ റെഡ്
ആഹ് റെഡാണ് അത് വരിക്കേന്നും പറഞ്ഞ് കൊണ്ട് വെച്ചതാ വരിക്കയാന്നും പറഞ്ഞു കൊണ്ടുവെച്ചതാ പൂത്തതെ ഒള്ളൂ കാ പിടിച്ചില്ല
ആഹ് ആഹ് ആഹ്
ആഹ് നെറയും ഈ പക്ഷെ ഉണക്ക ഉണക്ക സമയത്താ പൂത്തത് ആഹ് കൃഷി ഓഫീസ് ആഹ് കൃഷി ഓഫീസിന്ന് മേടിച്ചേ
ആഹ്
അത് കൃഷി ഓഫീസിന്ന് മേടിച്ചിട്ട്- എന്നിട്ട് പറഞ് ഇത് വരിക്കയാന്ന് കൃഷി ഓഫീസിന്നൊക്കെ ആവുമ്പോ അവര് പറ്റിക്കത്തില്ല കറക്റ്റ് ആയിരിക്കും ആദ്യായിട്ട് ആഹ് ആദ്യായിട്ട് വിളിച്ചതാ പക്ഷെ എനിക്കത്ര വല്ല്യ ടേസ്റ്റ് ആയിട്ടും തോന്നീല്ല നമ്മള് പൈസ കൊടുത്ത് മേടിക്കുന്നതിനകത്ത് തിന്നാനൊന്നും ഇല്ല തോടും കളഞ്ഞിട്ട് അതിനകത്തെരു ശരി ശാഹലല്ലേ ഒള്ളു കഴിക്ക്യാൻ ഒരു കുരുവുണ്ട് മേടി ക്ക്യാൻ ചെന്ന ഭയങ്കര വെലയ പക്ഷെ നമ്മള് വേറൊരു ഫ്രൂട്ട്സ് ആപ്പ്ളോ അനാറോ അതൊക്കെ വേടിക്ക്യാന്നെ അത് മൊത്തം കഴിക്ക്യാനില്ലേ തൊലി ചെത്തിക്കളഞ്ഞാ മോ മൊത്തോം കഴിക്ക്യാനുണ്ട് ഇത് ഇത്രേം വേല കൊടുത്ത് മേടിച്ചിട്ട് പിന്നെ ഇപ്പൊ ഈ ഒരു വിദേശിയൊക്കെ ആയത് കൊണ്ടായിരിക്യും വിദേശ ഇനം ഫ്രൂട്ടല്ലായിരുന്ന് ഇപ്പൊ പിന്നെ എല്ലാടോ ഉണ്ട്
അ എല്ലാടോ ഉണ്ട്
നമ്മളത് കഴിച്ചിട്ടെ അയിന്റെ ഒരു കുരു എടുത്ത് കളഞ്ഞാ മതി അത് അവടെ കടന്നങ് കിളി
കിളിക്യൂ ഇല്ലേ
ആ ഹാ
പക്ഷേ ഇവടെ കിളിച്ചില്ലല്ലേ
ആ നമ്മളെ അയ്യത്തെല്ലാം കിളിച്ചു വന്ന് പക്ഷെ അത്ര എന്റെ വീട്ടിലൊക്കെ ചെന്നാ അവടെല്ലാം കിളിച്ചു വന്ന് പക്ഷെ നമ്മള അതിന് കെറ് കൊടുത്താ പിന്നെ അതങ്ങ് പൊങ്ങി വന്നോളും
ഉം ഉ ഉം ഉം
പിന്നെ അല്ലാതെ വേറൊരു ഫ്രൂട്ടൂടെ നമ്മള് മേടിച്ച് വെച്ച് അവക്കാടോ അല്ല പേര് എനിക്ക് ആ മിൽക്ക് ഫ്രൂട്ടന്നും പറഞ്
മിൽക് ഫ്രൂട്ട് ആഹ്
ആഹ് അതും ഒരാള് കയി കഴിച്ചിട്ട് അയിന്റെ കുരു തന്നതാ നമ്മള് കൊണ്ട് ട്ട് അത് ഇപ്പം വല്തായി കുരു ഇട്ട് കിളിച്ചതാ കാവുടി ക്യാറോന്നും ആയില്ല ന്നാലും അത് ഒത്തിരി പൊക്കത്തിലായി
ന്നാലും ഇത് ഏകദേശം എത്ര വർഷ എട്ക്കും
പക്ഷേ അമ്മള് കാവടിക്ക്യ നമ്മള് ഈ നേഴ്സറീന്ന് കറക്റ്റ് ബെഡയ്ത് ഒക്കെ മേടിച്ചാ മൂന്നാല് വർഷ ആവുമ്പ കാ പിടിക്യുന്ന് പർഞ് നമ്മള് കൊണ്ട് ഇട്ടത് നാടനല്ലേ
ലൈറ്റ് ആവായിരിക്യും
ആഹ് ലേറ്റ് ആവൂന്ന് പർഞ് നല്ല പൊക്കത്തി പോവും നമ്മള് ര് കരിക്ക് പൊതിച്ച് വെച്ചാ എങ്ങനെ ഇരിക്യും അതുപോലെ ഇരിക്യും അയിന്റെ ഫ്രൂട്ട് കണ്ടാ കാഴ്ചത് ആഹ് ഇത് കഴിച്ചോരു പർഞ്ഞ് നല്ല ടെസ്റ്റ് ആന്ന് ഞാന് ഇങ്ങനെ ഗൂഗ്ൾലോക്കെ നോക്കി എങ്ങനെ ഇരിക്യുന്ന് അങ്ങനെ അതേ ഒള്ള് അങ്ങനെ വേറെ പിന്നെ പപ്പായെക്കെ ഒണ്ട് പല സൈസ് പപ്പ ആഹ് പല സൈ ആ പല സൈസ് പ പ്പായ ഇണ്ട് റെഡ് ലേഡി ഇണ്ടോ നിങ്ങക്ക്
മറ്റേ റെ ആഹ് റെഡ് കിളിച് വന്നായിരിന്ന്
അത് എങ്ങനെ വേടിച്ചോണ്ട് ന വേടിച്ചൊണ്ട് നട്ടോ അത് നമ്മള്
അയിന്റെ സീഡ് ഇട്ടതാ
ആഹ് പക്ഷേ അത് അങ്ങനെ അത് കിളിച് വെരത്തില്ലന്നാ പറയുന്നത്
സീഡ് ഇട്ടാലോ
ആഹ് സീടിട്ടാല് അതിന്റെ ആ നേഴ്സറിന്ന് ഒക്കെ വേടിച്ച് വെച്ചാലെ കറക്റ്റ് അത് വെരത്തോള്ളന്ന്
ആ അത് കിളിച്ച് പക്ഷേ അത അങ്ങ് പോയി
ആഹ് ഇന്നാള് ഞങ്ങള് ഒരു മേളയ്ക്ക് വന്നപ്പോ അവിടെ നൂറ് രൂപ ഒരു ദോഷ ആഹ് ഒരു കഴക്ക് ശനി അന്നേരം നമുക്ക് മേടിക്കാൻ പറ്റ പ തോന്നിയില്ല കണ്ട അയിനെ കണ്ടിട്ട് ജീവന് ഇല്ലായിരിക്ക്ന്ന് ആഹ് ഇഞ്ഞത് കൊണ്ട് വെച്ചാ കിളിക്കോ പിന്നെ നമ്മള് കൂടെ കൂടെ ഇവിടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോവും അപ്പഴ് പിന്നെ അത് കേറ് കൊട് ത്തില്ലേ അതങ്ങ് പോവത്തില്ലേ ആഹ് അത് കൊണ്ട് അന്നെ മേടിച്ചില്ല ആഹ് ആഹ് അത് പ്പോ അതോണ്ടെന്നെ നോ കൊടുത്തിട്ട് ഏരിച്ചില്ല പിന്നെ അമ്മള് വീട്ടി ഇപ്പൊ ഒരെണ്ണം തനിയെ കിളിച്ചോന്ന് അയിന് നല്ല നീള ഒള്ള കപ്പയ്ക്കാ പഴുത്തില്ല
ആഹ് നീണ്ടിരിക്കുന്നത് ആഹ്
നീണ്ടിരിക്കുന്നേ ആഹ് അത് ഇങ്ങനെ പറയിന്നേക്കാ നല്ല ടേസ്റ്റ് ഒള്ളതാണെന്ന്
കിന്നേ ആന്നോ അതോ വാ നീ വാലിതാവോ മരം
വലുതായി കൊറച്ച് അങ്ങ് വലുതായപ്പഴേ അത് നമ്മള് അയിന്റെ മണ്ടയൊന്ന് ഒടിച്ച് കൊടുത്ത് ചെറുതായിട്ട് ഒടിച്ച് കൊടുത്തപ്പ അത് മൂന്നാല് ബ്രാഞ്ച് ആയിട്ട് അങ്ങ് പോയി അപ്പൊ അതിനാത്ത് എല്ലാം കാ പിടിക്കുന്ന്
ഓഹ്
ഓഹ് അവന്റെ ആഹ് അവന്റെത് ഹസ്ബന്റിന്റെ ഐഡിയ ആയിരുന്നു അങ്ങനെ അത് ഇച്ചിരി ഐഡിയ മാനാണ് അങ്ങനെ എന്തേലും ഒക്കെ കാണുമ്പോ ഓരോ ഐഡിയകള് ഒക്കെ ചെയ്ത് വെക്കും അങ്ങനെ ആഹ് അങ്ങനെ ചെയ്ത് അത്പ്പം രണ്ട് മൂന്ന് ഉം ശ്ശൂരായിട്ടും പോയിട്ട് അയിനാത്തൊക്കെ കാ പിടിക്കുന്ന് അത് ഒര് ഇൻക്ക് തോന്ന് നല്ലതാന്ന് ഇന്ന്ട്ട് അധികം പൊക്കത്തി പോകത്തില്ലപ്പം പോയ ഒരുപാട് പൊക്കത്തി പോയിട്ട് അങ്ങ് ഒടിഞ്ഞ് വീഴത്തില്ലേ ആഹ് അയിന് അയിന്റെ തണ്ടിനൊന്നും ബലമില്ലാത്തോണ്ട് അതങ്ങു ഒടിഞ്ഞു വീഴത്തില്ലേ
ഉം ഉം ടെ അത് പിച്ചാനും എളുപ്പാ
അതിനുപ്പം നമുക്ക് തറെ നിന്ന് പിച്ചേം ചെയ്യാം
ആന്ന്‌
ആഹ് പിച്ചേം ചെയ്യാം നല്ല നല്ലെ ഇതിട്ട നല്ലെ ഉം നല്ല വളവൊക്കെ ഉള്ള ഭാഗത്ത് നിക്ക്ന്നെയാ അതുകൊണ്ട് നല്ലയായിട്ട് തടിച്ചു വരുന്നു ഉം കണ്ടിട്ടും കൊള്ളാം ആഹ് നമ്മളെ ഈ സീഡ് കഴിച്ചിട്ട് കൊണ്ട് കളയുന്നെയല്ലേ സീഡ് ആഹ് ആഹ് അങ്ങനെ കിളിച്ചു വരുന്നെ ശരിയടാ എന്നാ വിളിക്കാം ശരി ഓക്കെ
ക്കെ ഓക്കെ ഓക്കെ
ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്താര്ന്നോ